ഹെലോ ആ കേക്കാവോ ഉം ഉം രാവിലൊട്ട് വൈകിട്ടരെ ഫോൺ വിളി എന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും
ഹ ഹ കൊറേ നേരായല്ലോ വിചാരിച്ചിലേ പിന്നെ ഇയാള് കേക്കുണ്ടാക്കോ ഏ
ഇത് എന്നെ
ഹ ഹാ ഇത് ഇത് വരെ ഒരു കൊയപ്പില്ലേന്നലോ പ്പ എന്താ പറ്റിയേ വിചരിച്ചു
ഹള്ളാ പിന്നെ ഇയാള് കേക്ക് ണ്ടാക്കോ?
ഇല്ല ഇല്ല
ഇല്ലലേ
ആരേലും ഉണ്ടാക്കി തന്ന കഴിക്കും
ഇണ്ടാക്കി തന്നാ കഴിച്ചോളൂല്ലേ അയ്ശരി
എനി ഇവെ ചെടി ചെടിയൊക്കെയാണ് ഇൻട്രസ്റ്റ്
ഏ ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്
ഓ ഒരുപാടുണ്ട് എല്ലാം ഓൺലൈൻ വഴി വാങ്ങി വാങ്ങി വാങ്ങി
ഏഹ ഓൺലൈനായിട്ട് വാങ്ങല്ണ്ടോ?
പത്ത് മണിയൊക്കെ ഉണ്ടല്ലോ പത്ത് മണി
ആ മറ്റേ ഏത് ഏത് ന്ന്?
ആ ഇത് എന്താ ഫേസ്ബുക്കില് മാർക്കറ്റ് പ്ലേസില്
ആ ആ ആ ആ അപ്പൊ ഇങ്ങള് അയ്ക്ക് പിന്നെ അവരോട് ഇത് ഇതാക്കു അയ്ക്കാരം ലേ വാട്സആപ്പിൽ കോണ്ടാക്ട് ക്റ്റ് യ്യോക്കാരല്ലേ
ആ വാട്സ്ആപ്പില് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കുറെ വർഷം കൊണ്ട് പത്ത് മണി എല്ലാം ഇല്ലാതായി പോവും പെട്ടെന്ന് മഴ സമയൊക്കെ ആവുമ്പോ എന്നാലും വിടില്ല വാങ്ങിക്കൊണ്ടിരിം
ഉം ഉം ഇവടില്ല പക്ഷെടിയൊന്നൂല്ല പക്ഷെ ഇനിക്ക് ഭയങ്കരിഷ് ട്ടാ ഞാ പറി മുറ്റൊക്കെ നന്നായാല് വെക്കേനി അറിം
ഓ ഓ എനിക്ക് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാ കുറേ ഒണ്ട് ഏ ആ പിന്നെ ഈ പൂക്കളുടെ ഇതൊക്കെ ഇങ്ങനെയ എന്തെങ്കിലൊക്കെ ഇതുപോലെ വാട്സ് ഇങ്ങനൊക്കെ കാണുമ്പോം കോംബോ ഓഫറിൽ അങ്ങനെയൊക്കെ കിട്ടുവല്ലോ അപ്പൊ അതുപോലെ കൊറെ അങ്ങ് അങ്ങനെ വാങ്ങും
ഇവിടെ ഇങ്ങേ അതേപോലെന്നെ ഇന്റെ അയൽവാസി ഇണ്ട് ഓ ഭയങ്കര ചെടിന്റെ ആളാ അൽഹം ടെ കണ്ടാലും വാങ്ങും ചെയ്യും നല്ലോ ഉണ്ടാക്കും ചെയ്യും
ആഹ് എനിക്ക് പക്ഷേ ഇത് വിക്കുന്നത് ഇഷ്ടയില്ല ആ ആ
ഇന്നിട്ടോള് എപ്പളും ഇന്നോട് പറയും ഇജ്ജ് ഒന്ന് കൊണ്ടോയി കുയിച്ചിട്ടോക്ക്യാ റയും ഞാൻ പറിം മുറ്റം നന്നാക്ക തെരന്ന ഇങ്ങളവ്ടെ കുത്തർന്നോളിറിം
ഹ
ഓക്ക് ഓളള്ള സ്ഥൽത്തിലങ്ങനെ ചട്ടിയിലായിട്ടും നെൽത്തായിട്ടും നല്ലോണ്ണം ഉണ്ടാക്കും
ഉം ഉം
വിരിഞ്ഞിക്കണൊക്കെ കാണുമ്പോ നല്ല രസാ
ഞാൻ ഇവിടെ എന്റെ അനിയത്തിക്ക്തുപോലെ കൃഷിഭവനിലാണ് ജോലി അപ്പൊ അവൾ ആ അഹ് അപ്പൊ അവള് ഓ എൽ ഈ ആറു മാസത്തേക്ക് വെച്ച് എങ്ങനെ കിട്ടും
ആഹ് ശരി ആഹ് ആഹ് ആഹ് ആഹ്
പക്ഷെ കുറെ വർഷം രണ്ട് മൂന്ന് വർഷക്കായി ആറു മാസം ആറു മാസം ആയാലും വേവൊക്കെങ്ങനെ അവിടെ പകരത്തിനങ്ങനെ ആരും അങ്ങനെ പോവാത്ത ശമ്പളം കുറവാണ് അയ്യായിരത്തിനകത്തേ ഒള്ളൂ
ഏഹ് അഹ് ശെരി നമ്മളാ പഠിക്കണങ്കിള്ള സമയും കാര്യക്കെ നോ കുമ്പല്ലേ ഫൈ ഫീസ് പൈസ ശമ്പളം കൊറവും
ശമ്പളം കുറവാണ് അപ്പൊ ആള് പകരത്തിന് പോകാല്ല അതുകൊണ്ട് അവള്ങ്ങനെ നിർത്താതെ പോയ്ക്കൊണ്ടിരിക്കുയാണ്
അയ് ശരി
കുറച്ച് ചെടിച്ചട്ടിയൊക്കെ എന്റെ അടുത്ത്ങ്ങന ഇറ ക്കിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചേച്ചി കൊറച്ച് അത് വിറ്റ് നോക്കാൻ പറഞ് ചെടിചെട്ടിയൊക്കെ അപ്പൊ എനിക്ക് അമ്മയ്ക്കവിടെ ഒരു കടയുണ്ട്
ആഹ്
അവിടെ കൊണ്ടുവെച്ച് ചെടിച്ചെട്ടി വിക്കാൻ തുടങ്ങി ഞാന് ഇപ്പ കടയിലിരിക്കുന്ന ചെടിച്ചെട്ടി എന്റെ വീട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്
ഏഹ് അത് ശരി ആക്കെ പിന്നെ വീ അത് നിക്കാൻ കയ്യ്ണ്ടാവൂലാ അക്കൊ കൊണ്ടന്ന് വീട്ടിലന്നെ വെച്ചുണ്ടാവും
ഞാൻ വിചാരിക്കു ഒരുമിച്ച് രണ്ടായിരം മൂവായിരം രൂപ കൊടുത്ത് ഒരുമിച്ച് വാങ്ങി വെച്ച അതൊ ക്കെ വാങ്ങി വെച്ചിട്ട് മാസങ്ങൾ ഒരുപാടായി ഇപ്പൊ എന്തായാലും പൈസ കൊടുത്ത് ഒന്ന് വാങ്ങണ്ടല്ലോ അവിടെ ഇരിക്കുന്നന്നെ അങ്ങ് എടുത്തവെച്ച് ചെടി
ഇപ്പെന്ത കട പിന്നെ
അമ്മക്ക് പലവഞ്ഞന ഗ്രോസറി
ഏഹ്
ഗ്രോസറിക്കടാ ഫലവഞ്ചനങ്ങള്
ആ ആന്നെ സ്റ്റേഷനറി പോലെല്ലേ
ആഹ്
അരി സാനക്കെ എല്ലണ്ടാവും
ഉണ്ട് പിന്നെ അതിന്റെ ഒരു ഭാഗത്ത് നമ്മള് ചെറിയ വീട് പോലെണ് വെച്ചി ട്ടുള്ളെ രണ്ട് റൂമും അങ്ങനെയൊക്കെ അപ്പൊ അതില് ഒരിടത്ത് ഡ്രസ്ണ്ട് കുറച്ചൊക്കെ പിന്നെ ഫാൻസിയുണ്ട്
ആഹ് ഏഹ് അങ്ങനെ മൊത്തത്തില്ല്ലേ ആഹ്
ഇങ്ങനെ വെച്ചിട്ടുള്ള അപ്പൊതും കൂടെ അയിന്റെടൽ കൂടെങ്ങനെ നടക്ക
ആഹ് ആഹ് ആ ഇപ്പൊക്കെർഞാല് ചെടി ഇപ്പല്ലാം ഇപ്പൊന്ന ഇപ്പൊരു പുതിയ വീട് ഇട്ക്കാണേല് ആ വീടിനാദ്യം ചെടിയണ്ട് സെ റ്റാക്കുല്ലോ മുറ്റത്തായാലും ആദ്യ ചെടികളാ നോക്കണ ഞാൻ പറയാ നല്ലതാ ഇപ്പൊക്കെ
ആഹ് നല്ല ഭംഗിയല്ലേ ഇതൊക്കെങ്ങനെ ഒരു വീടിന്റെ ഫ്രെണ്ടിലൊക്കെ
ആണല്ലോ ആ വീടൊക്കെ കാണാനും ഭംഗിയാണ് ആ ചെടിയാണ്ട് വരുമ്പോളേ
പിന്നെ ഈ രാവിലെ എണീട്ടങ്ങനെതിന്റെ അടുത്തൊക്കെ നൽക്കുമ്പോ അങ്ങൊരു
ആഹ്
നല്ലൊരു എന്താ സമയം പോവാനും കൊള്ളാം പിന്നെ മാനസികമായിട്ട് നമുക്ക് കുറച്ച് ഒരുത് കിട്ടും പൂക്കളതൊക്കെ പല പല വെറൈറ്റീസ് ആതൊക്കെ കണ്ട്കണ്ട് അങ്ങനെ പിന്നെ ഉണ്ട്ണ്ട് അച്ഛന് അം രണ്ട്പേരുംകൂടെ ഒരു മെയിൻ റോഡിൽ ഒരിടത്ത് ഒരു കടഉണ്ട്
ആയ്ശരി ആഹ് ആഹ് അപ്പൊ ഒരു നേരം വേളുത്താ പോവേക്കാരല്ലേ കടക്ക്
അഹ് രണ്ടു പേരും രാവിലെ ഒരു കട രണ്ടർ രണ്ട് കട അവിടെ ഉണ്ടാന്ന് അപ്പൊ ഈ റോഡ് വീതിയക്കണന്റെ അ ഒര്
ആഹ് ഒയ്ക്ക അ അപ്പൊ അങ്ങനെ അപ്പൊ റൊ ഒഴിവാക്കേണ്ടി വരൂലേ കട
ഒരു ചായക്കട പോയി പൊളിച്ച് മാറ്റേണ്ടി വന്നു
അയ് ശെരി ആഹ് ആഹ്
ഇപ്പൊ ചായകട ഇല്ല അല്ലാത്തൊര് ഇങ്ങനെ ചെറിയ പഴങ്ങള് അങ്ങനെയൊക്കെ വെച്ച് ചെറിയൊരു കട അവിടെ ജൻ ഉണ്ട് വീട്ടിന്റെടുത്ത് അല്ലാതെ ഇങ്ങനത്തെ പലവെഞ്ചന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച്
ആഹ് ആഹ് ആഹ്
കട വീടിന് അടുത്തോരണം ഉണ്ട്
ചെടിന്റെതും നോക്കിയൊക്ക്‌ ഏതെലൊക്കെ ചെടി നോക്കിയോക്ക്‌ അറിയാ വാങ്ങാനൊക്കെ ആൾക്കാര് ഒരു പാടുണ്ടാവും ഇപ്പൊ
ചട്ടിലാക്കിങ്ങാട് വെച്ചാമതിയല്ലോ ഉം മണ്ണും ഇതൊക്കെള്ളഏരിയണെങ്കില്
വീട്ടിന്റെ ചുറ്റും ഇങ്ങനെ നറച്ച് ചെടിയൊക്കെ വേണം
ആഹ് അങ്ങനെ താല്പര്യം ഉള്ള ആളാണ് ഹി ഹി ഉം
കൊടുക്ക്ണെ കാര്യം കൊറച്ച് ബുദ്ധിമുട്ടാണ്
ബുദ്ധിമുട്ടാണ് അവ ഇള്ളത് ഇഞ്ഞവിടെ സ്ഥലഇല്ലേലും അവിടെ ത്തന്നെ
അവിടതന്നെ ഇരിക്ക്യ
അഹ് ശരി ആഹ് എന്ന നറിഞ്ഞുണ്ടാവോല്ലോ നറിഞ്ഞിണ്ടാവോലോ അറിയ ഉം പിന്നെ തൈകളുണ്ടോ മറ്റേറമ്പുട്ടാനും ഇത്തൊക്കെ ഇണ്ടോ മാവൊക്കെ ഉണ്ടോ
ആഹ് റബൂട്ടാനും പ്ലാവ് ഏ ഗ്രാമ്പു ജാതി ഇങ്ങനെയൊക്കെ ഉള്ള കൊറച്ച് ഐറ്റം രണ്ടാഴ്ച്ചായി പോയി വാങ്ങി ആ ഇപ്പോ വാങ്ങി നട്ടതാണ്
അയ് ശെരി ആഹ് ആഹ് ഇവിടെ ഇന്റെ പിന്നെ ഇവിടെ വാപ്പ നട്ടീനിം അത് പോയി
ആഹ് ആഹ്
ആ മഴായിട്ടാണ് അറിയില്ല അഹ് അയിന്റെ കമ്പല്ലേ ആഹ് അപ്പോ എന്താ അറിയല്ല ഇണ്ടായില്ല
ആഹ് ഇവിടെ നമുക്ക് ഈ പാരമ്പര്യമായിട്ട് എന്റെ അമ്മച്ചി അവിടൊക്കെ അവരൊക്കെ ഇങ്ങനെ ഇതിന്റെയൊക്കെ കൃഷിക്കെ ആയിരുന്നു
ആഹ് അപ്പോ ഒര്ക്ക്‌ അറിയാം അയ് ശരിയാ ആഹ് ആഹ് ആഹ് നമുക്ക്‌ ഇത് അറിയിലല്ലോ
ഇപ്പഴും ഉണ്ട് ജാതികയൊക്കെ ഒരുപാടുണ്ട് അവിടെ ഞാൻ ഇടക്ക് അമ്മച്ചി സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ തറയിൽ വീണ് ഒരുപാട് കെട്ക്ക
ആഹ് ആഹ് അയിന്റെ തോല് ഒഴിവാക്കിട്ടെ ഉള്ള്ത്തല്ലേ ഇങ്ങള് ഇട്ക്കാ
തോട് ഈ അച്ചാർ വയ്ക്കാൻ കൊള്ളാംന്ന് പറഞ്ഞ് കേട്ട് അച്ചാറുണ്ടല്ലെ അത് ആഹ് തോടവരെട് ക്കൂലാ കോഴിക്ക് എന്തോ കൊടുക്കുംന്ന് പറഞ്ഞ്
ഏഹ് കോയിക്കോ
ഒാഹ് കോഴിക്ക് എന്തരിഞ്ഞ് കൊടുക്കുന്നോന്ന്
ഏഹ് അങ്ങനെ ഇണ്ടാവോയ്ക്കാരം നമ്മളറിയില്ല ഇൻക്കറീലട്ടോ ഞാൻ അയ്ന്റെ ആ പൂവും ഇപ്പകുരൊക്കെ വേറെ വേറെ ഒണക്ക്ണെ കാണല്ണ്ട്
ഓഹ് അത് ഒണക്കി വിക്കും
ആഹ് ഒണക്കി വിക്കാനാണ്ന്ന്അറിം
ആഹ് മറ്റെത് കോഴിക്കന്ന അത് എല്ലാം എടുത്തോണ്ട് വന്നാണാ ഗ്രാമ്പു ഉൺ അവർക്ക് സ്ഥലവൊണ്ട്
ആഹ് ആഹ് ഞമ്മളതൊന്നുല്ല്യ ഒക്കെ ഇങ്ങനെങ്ങനെ ഒട്ടി ഒട്ടി വീട്കളായോണ്ടേ
മക്കളുണ്ട് അപ്പ ഏഴു പേർക്കും അവരെ വീട്ടിനു ചുറ്റുള്ളതിങ്ങനെ എഴുതി കൊടുത്തതാണ്
എഴ്തി കൊടുത്തതാണാ അപ്പ പിന്നെ അയിനുള്ള ചുറ്റുള്ള സ്ഥലോഓര്ക്ക്ണ്ടാവും അഹ്ശര്യാ
അപ്പൊ അതില് എന്റെ പപ്പയ് കൊടുത്ത വസ്തുവിലാണ് ഞാൻ താമസിക്കുന്നെ
ആഹ് അങ്ങനെ ആഹ് ആഹ് ആഹ്
അങ്ങനെ എല്ലാർക്കുങ്ങനെ എഴുതി കൊടുത്ത വസ്തുവില് പോയിക്കെ എടുക്കും എടക്ക് വഴക്കാവും എടക്ക് ഹാഹേയി എഴുതി കൊടുത്ത വസ്തൂന്ന്. ഇപ്പഎടുക്ക ഇപ്പ ആരും സമ്മതിക്കൂല അങ്ങനെ ഈ സാധനങ്ങളൊക്കെ
ആഹ്
ഉം അങ്ങനെയെക്കെ എടക്കെടക്ക് വഴക്കൊക്കെ ആവും
ഉം ആഹ് ആഹ് പിന്നെ ഇങ്ങള് രണ്ട് അനിയത്തിം ചേച്ചിം ബങ്ങള് രണ്ടാളന്നെ ഒള്ളൂ
ആഹ് ഞങ്ങള് രണ്ടുപേരെള്ളൂ
ആഹ് അഹ്ശരി ആഹ് ആങ്ക് അഡ്മിൻ അഹ് അനിയത്തിനെ കെ അനിയത്തീ മ് കല്യാണം കഴിഞ്ഞാ
ആഹ് അനിയത്തീ കല്യാണം കഴിഞ്ഞൂ ഞ്ഞാ അമ്മയുടെ വീട്ടില് അമ്മ അവര് രണ്ടുപേരേള്ളു ഒറ്റയ്ക്ക് അവര് രണ്ട്പേര് താ
ആഹ് അങ്ങനെ ആഹ് ആഹ് ആഹ് വീട അട്ത്തന്നെവൂലേ ആഹ് ആഹ്
ഇങ്ങോ പോണം പിന്നെ വൈകിട്ട് കൊർച് സമയം ഞാനും പിള്ളേരുകൂടെ കടയില് പോയിരിക്കും അമ്മേടെ കൂടെ
ആഹ് അഹ്ശരി ആഹ് ഓര് മക്കള് സ്കൂള്ട്ട് വന്ന്ട്ട്
ആഹ് വന്നിട്ട് വന്ന് ട്യൂഷനും പോയിട്ട് വന്നിട്ട് അവ്ടെ പോയിരിക്കും പിന്നെ ഒരു ഏയ്എട്ട് ഒൻപത് മണിയൊക്കെ ആവുമ്പോ
പ്പോം സമയെ നേര്ത്തെത്തൊയ്ക്കാരംലേ നാലു
ഓഹ് ഒരാള് മൂന്ന് മണിക്കെത്തും ഒരാള് നാല് നാല്മണിക്കുന്നേ മുന്നേ വരും
ആഹ് വെരും ആഹ് അഹ്ശെരി ഞാന് ഇവടൊന്നും പോവാൻ പിന്നെസ് സമയണ്ടാവുല അഞ്ചുമണിയാവും ഇവരെത്താന്
ആഹ് ആഹ് പിന്നെ വന്നിട്ട് ഉടൻ തന്നെ രണ്ടുപേരും കുളിച്ച് അപ്പോഴത്തേക്ക് ഞാൻ ചായിം പലഹാരെ എന്തെങ്കിലും കാണും പിന്നെ ഉടനെ നാലരതൊട്ട് ആറര വരെ ട്യൂഷൻ
ആഹ് പിന്നെ ഇങ്ങള് കടല് രാത്രി ഇരികൊയ്ക്കാരം കൊർചേരം
രാത്രി ഓഹ് ഒരുഎട്ടരവരേക്കെ അവ്ടെ ഇര്ന്നിട്ട് അപ്പൊ പിള്ളേർക്ക് അവ്ടെ ഇര്ന്ന് എന്തേം ഹോംവർക്ക്എന്തെങ്ങിലും കുണ്ടെങ്കി അവിടെര്ന്ന് എല്ലാം ചെയ്ത് തീർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിവന്ന്. പിന്നെ ചെലപ്പോ ചോറ് കഴിക്കു അവര് അല്ലെങ്കി
അഹ ഹ..
എന്തെങ്കിലും പലഹാര എന്തെങ്കിലും കഴിച്ചിട്ടങ്‌ കെടക്ക
ആഹ് ആഹ് അല്ല അമ്മൾ തന്നെ ആവുമ്പോ പിന്നെ കൊഴപ്പല്ലല്ലോ.
അങ്ങനെ മയ പെയ്ത് മഴ മഴ
മഴയാ ഇവിടെ നല്ല വെയില്.
അതെന്നെ പറഞ് മഴ വ. വെയില് ചെറുന്നെനന്ന് വെരും. പിന്നിം അപ്പ തന്നെ പോവും.
ആഹ് ആഹ് വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പഴത്തെ വെയിലും മഴയും.
ഏഹ്
ഇപ്പഴത്തെ വെയിലും മഴയും വിശ്വസിക്കാൻ പ
ഇല്ലേയ് പൊർത്ത് കിട്ടാ അപ്പതന്നെ. അമ്മക്ക് ഉള്ളൂകുട്ക്കാ ആഹ് ആ ആതന്നെ അതന്നെ പിന്നെ. ഇന്നാ അയിക്കോട്ടെ ഇന്നാല്.
ആ ശെരി.
ആ ശരി ഓക്കെ